ആഹ് പറഞ്ഞോ
പിന്നെന്താണ് അവിടെ മഴ ഇണ്ടോ
മഴയില്ല
പിന്നെ അമ്മാമ്മ എന്താ വിളിച്ചിട്ട് പറഞ്ഞെ
അമ്മമ്മ വിളിച്ചിട്ട് പറഞ്ഞ് മറ്റേ വീട് വയ്ക്കുന്നന്റെ നാളെ കല്ലിടിലും
അതിന് ബാത്ത്റൂം എന്തുവാ അവൻ അവര്ടെ വീട്ടിലെ പുതിയ വീട്ടിലേക്കുള്ള ബാത്റൂംന് ആണോ
ആ കുറ്റി അടിക്കുന്ന അപ്പം ഒരു ബെഡ്റൂമും ഒരു ബാത്ത്റൂം ഒരു കൊച്ച് അടുക്കളയും പിന്നെ ചെർക്കന് ഭാവി കടവെല്ലാം ഇട്ട് ഇരിക്കാൻ പോല ഉണ്ടെങ്കിൽ ഒരു മുറി കടേടെ കൂട്ടും
കടയൊ
പിന്നെ ആ ഒരു മുറി കടമാരി ഒരു മുറി
വെളിയിലാട്ടോ
വെളില് ആ വീടനോ വീടിനോട് ചേർന്നു തന്നെ
ഓ അങ്ങനെ ആഹ്
ഉം അങ്ങനെ തന്നെ ഒരു കൊച്ച് അടുക്കളയും പിന്നെ കേറിയിരിക്കുന്നതിനുള്ള ഒരു കൊച്ച് മുറി പോലെ
ഒരു ഹാളു പോലെ
അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എങ്ങാണ്ട്
അഞ്ഞൂറ് അത് ഒത്തിരിയാണോ അത്
എവിടുന്നാ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒന്നും അതിനും വേണ്ടി ഒന്നും ഇല്ല
ഓ ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്
ആരിക്കക്കറിയാം അത് മൊത്തത്തി നീ ഒന്ന് അളന്ന് എടുത്ത് നോക്കിയിട്ട് നീ കൂട്ടി നോക്ക് അന്നേരം അറിയാം എനിക്ക് തോന്നുന്നേ ഇത് ആയിരത്തി അഞ്ഞൂറുള്ള ഒക്കെ രണ്ടായിരത്തിനക രണ്ടായിരത്തി കൂടുതല് ആയിരിക്കും അത് ആഹ് രണ്ടായിരം അകത്ത് കാണുവായിരിക്കും
മുമ്പേ പിന്നെ എന്തു ആരുന്നു എത്ര എ എട്ടര എട്ടര ല
അതാ അഞ്ഞൂറ് ആ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അപ്പൊ ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ചങ്ങാണ്ട്
ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചെട്ടോ
ഇരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് അല്ല്യോ വന്നേ
ആഹ് ആഹ് അത്ര എന്തോ എട്ടര ലക്ഷം എന്തോ കാണിച്ചേ
ആഹ് ആയിരത്തി എഴുന്നൂറാ ഒരു സ്ക്വയർ ഫീറ്റിന് ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ച് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ്
ഓ അങ്ങനെ
ഉം
അവന്റെ വീടിന്റെ അപ്പൊ എട്ടര ലക്ഷം ആകുവോ അതാ
ആഹ് അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന് ഏട്ടര ലക്ഷം രൂപ ആകുന്ന്
ഓ അത്രയാവല്ലേ അവര് ദ അ അലോട്ട്
അത്രേ അഞ്ഞൂറിന് അപ്പൊ നമ്മടെ വീട് എത്ര രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്നു അപ്പൊ ആയിരത്തി എഴുന്നൂറ് രൂപ വെച്ച് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിന് നിന്ന് ഗുണിച്ചു നോക്കിയേ ഇപ്പ എത്ര വീട് എത്ര രൂപ വേണോന്ന്
ഇപ്പൊ ഗുണിച്ചു നോക്കാൻ പറ്റത്തില്ല അല്ല നിക്ക് എതിലും പറ പറഞ്ഞോണ്ടിരിക്ക അല്ലാതെ ഞാൻ ഗുണിച്ച് നോക്ക
ആ നീ ഗുണിക്കണ്ട പിന്നെ വിളിച്ചാൽ മതി
ആയിരത്തി രണ്ടായിരത്തി ഒരുന്നൂറല്ലേന്നോ
ആ രണ്ടായിരത്തി ഒരുന്നൂറ് ഗുണം ആയിരത്തി എഴുന്നൂറ്
അടുത്തെ ഇടതേം കൂടെ എത്ര
ആയിരത്തി എഴുന്നൂറന്ന്
ആയിരത്തി എണ്ണൂറ്
എഴുന്നൂറ് ചെറുക്കാനേ നിനക്ക് കേൾക്കാൻ വയ്യെടാ ചെറുക്കാ
രണ്ടായിരത്തി ഒരുന്നൂറ് ഗുണം
ആയിരത്തി എഴുന്നൂറെടാ
ആ ഗുണം ആയിരത്തി എഴുന്നൂറ് മുപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ
അത്ര ഉള്ളോ
ആഹ
ആ് അ അ ഇതുന എനിക്ക് ഏ നീ ഉുഖോ
പിന്ന അമ്മ എത്രന്ന വിചാ
അതിൽ കൂടുത പക്ഷെ എനക്ക് തോന്ന് ഇത് വെറും സാധാ ഇതള്ളത് ആായിരിക്കും ഡെക്കറേഷനും ഇതായിട്ടൊക്കെേണെങ്ക ഇതിനൊക്കെ കൂടുന്ന രണ്ടായിരം ഒക്കെ ആയിരിക്കും
ആ അല്ലാത്ത ഡിസൈനും
വെറും സ ഒന്നും ഇല്ലാതെ ഒരു സാധാ ഇല്ലേ
സാധാ റൂം ആവൂലെ
ആ അതാ പറഞ്ഞെ ഒന്നും കാണത്തില്ല
ഓ ഓ
അതുകൊണ്ടാ ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മടെ വീടെ ഇന്റീരിയർ ഡിസൈനിങ് അല്ലായിരുന്നു അപ്പൊ അത്രയൊന്നും അല്ല അപ്പൊ അത്രയുന്നുമല്ല മുപ്പത്തഞ്ച് കൊറഞ്ഞു അത് അമ്പത് ലക്ഷം രൂപ കൂടുതൽ വേണം ഇപ്പൊ വെക്കണോങ്കി ഉം ചുമ്മാ അല്ല അമ്പത് ലക്ഷം രൂപ ആ വീടിന് വേണം പത്ത് ലക്ഷം രൂപയ്ക്ക് മുപ്പത് സെന്റ് സ്ഥലവും കിട്ടിയർക്ക്
അതാ ലാഭം ഇല്ലേ
ലാഭോ ലാഭത്തിന്റെ അപ്പത്തലാഭോന്ന് പറയണം
പിന്നെന്തുവാണ് വേറെ അവിടത്തെ പാല്കാഴ്ച്ച കഴിഞ്ഞക്ക കല് പാലാഴ്ചഴഞ്ഞൊക്ക അമ്മ എങ്ങെനെ അറിഞ്ഞു
ദാസ് പറഞ്ഞു അച്ചനോട്‌
ഓ അയാള് പറഞ്ഞു
ഉം പാലാച്ചി പാലാച്ചി നടത്തി അവടെ ആ പിന്നെ അവിടെള്ള ആൾക്കാരെയൊക്കെ വിളിച്ച്ച് ഇവിടെന്നും ആരേം വിളിക്ക എട അവരുടെ അവിടെ അവരുടെഇടപ്പള്ളിക്കോടെ താമസണ്ട് ആവിടെ ബന്ധുക്കളും അവിടെത്തെ ആക്ക റേക്കെ വെച്ച് ആക്കിയെന്ന്
ഓ അങ്ങനെ
അപ്പഴാണ് അപ്പഴ ആ വടിക്കന്ന് അപ്പളാ മുസ്ലിങ്ങളൊക്കെണ് ഞ്ഞമ്മളവ്ടുന്ന് കൊടുത്തിട്ട് പോയി ന്നുള്ളര്യം
ഓ ഓപ്പോസിറ്റ് ഒള്ള ആൾക്കാര്
ആ പിന്നെ ആ റെയിൽവേയുടെ അപ്പുറത്ത കാണുന്ന
ആഹ അറിയ അറ അറിയ ആ
അച്ഛൻ ചെന്നപ്പോ അഛ ചെന്നപ്പോ അവര് ചോയിച്ച്ന്ന് അവിടെയാണ്ട് ഇനി എന്തോ ഇതേ അവിടെ കല്യാണം വല്ലോം എന്തേലും വിശേഷമുണ്ടോ അവിടെ ലൈറ്റൊക്കെ ഇട്ടിന്ന എന്തോ ഫംഗ്ഷൻ ക്കെ നടന്ന് കണ്ടല്ലോന്ന്
ഓ അങ്ങനാ
അവര അച്ഛൻ പറഞ്ഞ അത പേടിച്ചരു പാല്കയിച്ചണ്ന്ന് ത് നിങ്ങളാൻ കൊടുത്തുന്നോ കൊടുത്തിട്ട് ഞ അനുഭവ പറഞ്ഞു അന്നേരം അവര് അറിഞ്ഞത്
ഓ ങ്ങൾ ചോയ്ച്ചോ പിന്നെന്തു വാര്ന്നൊക്കെ
അവിടെന്നും ചോദിച്ചിരുന്നില്ല ആ എന്തോ ആ ചോദ്യന്നോ അങ്ങനെ ആത്തം പറഞ്ഞു ഓ അവിടുന്ന് ഓ പോയി റെഡ് അലേർട്ടിന്റെടെ പോയി അങ്ങനെ വിമലെടെ കാര്യം അവര് പറഞ്ഞു
എന്ത് പറഞ്
ഇത് പിന്നെ അവരെങ്ങാണ്ട് അവര്ടെ മരുമോടെ അമ്മ എങ്ങാണ്ടോവിട വന്ന്ട്ട് ഏതാണ്ടന്റെ പൊതിയോ ഏതാണ്ട് പഴത്തൊലിയന്നോ ഏതാണ്ട് എടുത്ത് അവര് മതിലെപ്പുറത്ത് നിന്ന് ഇപുറത്തിട്ട് എടുത്തിട്ടന്നു
ഓ അങ്ങനെ ആഹ്
അവരുടെ അയ്യത്ത് അവരുടെ അയ്യത്ത് ടീച്ചറെ അവരുടെ അയ്യത്ത്
ഓ അങ്ങനാ
ആ അപ്പൊ അവര് എന്നുവച്ചഅത് ഭാര്യ അവിടെ മിറ്റട്ടിത്തിട്ട് കൊടുക്കുന്നു
തിരിച്ചിട്ട് കൊടുത്തന്നോ
ആ ഹ ആ അ അവളെ ന്തൊക്കെ എപ്പഴും ചെയ്യണ് ന്നൊക്കെ പറഞ്ഞു
ആഹ് നി ഒന്നിനെ പറ്റിയൊന്നും പറയണ്ട പിന്നെന്താണ് വേറെവിടെ വേറട്ത്ത വിശേഷന്നും പറിഞ്ഞില്ലല്ലേ
പിന്നപ്പ അമ്മാമ്മയൊക്കെ നാളെ പോയിനി പ്ലാൻ വരച്ച് അമ്മമ്മ നാളങ്ങട്ട് വരാനിരുന്ന ഇനിയിപ്പം അവിടെ പോയി കല്ലിടലും കയിഞ്ഞാ എല്ലാം കോൺട്രാക്ടർക്ക് കൊടുക്കല്ലോ
ഓ അങ്ങനെ ആ
ആഹാ അത് എഗ്രിമെന്റ് ഒക്കെ ചെയ്ത് എല്ലാർക്കും നാളെ-
നാ അപ്പോ നാളെക്കല്ലിടോ അതോ?
നാളെ ഞായറാഴ്ച ഒമ്പരക്കും, പത്തിനും ഇടയ്ക്കാണ് കല്ലിടില്.
ആഹാ പോകണ്ടേ ഇനി ഇപ്പോ?
അതിന് ഞാൻ പോന്നൊന്നുല്ല, നീ കൊറേ കല്ലിടാൻ പോവല്ലേ.
പിന്നെ... ! ആഹാ മറ്റേവാരൊക്കെ ഇനി വരുവായിരിക്കുമല്ലോ, അഷ്ടമ്മ അമ്മന്റെ ബന്ധുക്കളൊക്കെ വരുമായിരിക്കുമല്ലോ?
അവരെയൊക്കെ വിളിച്ചു പറഞ്ഞെ, അവർക്കെല്ലാവർക്കും ബിസിയാണ് അവർക്കാർക്കും വരാൻ, സമയമില്ല അവര് പിന്നെ പോരാന്നു പറഞ്ഞു. അവര് പിന്നൊക്കെ വരാന്ന് പറഞ്ഞു.
ഓ അങ്ങനെ. പിന്നെ ചോറിന് എന്തുതിന്ന്?
ചോറിനെന്ന മത്തിക്കറി.
മത്തി കറി.
സോയാബീൻ.
ഓഹാ... ! എനിക്ക് രാവിലത്തെ അത്ര ഇഷ്ടപ്പെട്ടില്ല ആഹ ചീര- രാവിലത്തെ അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇടിയപ്പത്തിന്റെ കൂടെ സഹ മീൻ കറി ഒരു സുഖമില്ലരുന്നു സുഖം ഇല്ലായിരുന്നു
ഞാൻ പുട്ട് കഴച്ചിട്ടുണ്ട് ആറു മണിക്ക്.
ആഹാ അതുകൊണ്ട്, ആ മാങ്ങ മൂന്നും നോക്കിയോ അത്?
ഞാൻ നോക്കിയില്ല ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോ- പുഴുണ്ടരുന്നു പിന്നെ ഞാൻ ചെത്തി എടുക്കാൻ സമയം കിട്ടിയില്ല.
ബാക്കിയടെ നോ നോക്കാനല്ലേ പുഴു ഉണ്ടോ ഇല്ലേ എന്ന്.
യിരിക്കും. പുഴു ഇല്ല
അത അവിട അവിടെന്ന് കിട്ടിയ മാങ്ങയ
അവരുടെ മോള് കായംകുളത്തുന്ന് കൊണ്ട് കൊടുത്ത്.
ഓ ഓ
അത് ഫ്രിഡ്ജ് അത് ഫ്രിഡ്ജ് ഇരുന്ന്, എത്ര ദിവസ ആയാന്ന്ക്കെ അറിയാ എടുത്തുകയറ്റി വെച്ചു. അതിനകത്ത്.
അത് കൊറച്ച് ദിവസ ആയി കാണായിരിക്കും
അ ആയിരം രൂപാണ്
പിന്നെന്താണ് വേറെ കാത്തു ഞ്ഞിപ്പോവരും? ഞാൻ അവളെ വിളിച്ചോക്കണഞ്ഞിപ്പോ.
അവിടെ രാവു പറഞ്ഞു രണ്ടുമണിവരെ ഉണ്ടെന്നു പറഞ്ഞു ഓപ്പിയുണ്ടോ?
അല്ല ഉച്ച വരെ ഉള്ളന്നല്ലേ പറഞ്ഞു പിന്നെ ഈ പേഷ്യന്റ്. എത്ര ഉണ്ട് അതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഓപി കഴിയുന്നാെന്നാ പറഞ്ഞേ. അതോണ്ടാണ് ചോറു
രണ്ടു മണിയാവുമ്പോൾ ഞാൻ പെരീ നിറങ്ങും അതുകൊണ്ടാണ് ഞാൻ ചോറുകൊണ്ടൊക്ണെ. അല്ലേങ്കലും പിന്നെ അവക്ക് കാര്യമുണ്ട് ആരേലും അവിടെ ഇരിക്കുന്ന ഫ്രണ്ട്ഷിപ്പ് കൂട്ടുകെട്ടിന് അവക്കവിടന്ന് വരാനാവൂല അവിടെപരിപാടി അതാണല്ലോ.
ഉം അത് ത് കാണാൻ
കാര്യം പറഞ്ഞ് ഒക്കെ അവിടെരിക്കാ.
ആഹ് അത് ശെരി ഇങ്ങട്ട് ഇങ്ങട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ. കൊച്ചിനെ നോക്കണ്ടാ
ഇവിടെ മെഡിക്കൽ സ്റ്റോറിൽ കയറിയപ്പഴും അവളങ്ങനന്നെയായിരുന്നു അവൾ അങ്ങ് അങ്ങ് അവരു പറഞ്ഞില്ലേലും അവിളങ്ങ് പോവുമായിരുന്നു.
ഓക്കൊരുസുഖം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവളവിട്ടിരന്നോള്
പിന്നെന്താ വേറെ ഇനിയിപ്പ നാളെ മണ്ണാറശാലയിൽപോകുന്നോ
നാളെ പോണ വണ്ടി അറേഞ്ചു ചെയ്യണാരിക്കല്ലോ വേണോ വേണ്ടാ
വേണ്ട എഴുപത്തി അറുപത്തി എത്രണ്ടന്ന് തോന്നുന്നു അറുപ
ആളെ രാവിലെ മു- വെളുപ്പിന് ഉട്ടാണ്ട എന്നിട്ട് വന്ന്. അവിടുന്ന് കാപ്പി കുടിക്കാൻ കടേ കേറി.
അത് വേണ്ട.
നീയ്
അന്ന് അന്ന് കഴിച്ചത് പിന്നെന്തു വാ? അത് നഷ്ടവാ അന്ന് കഴിച്ചത്.
അല്ലെ അവിട്ന്ന് വേണ്ട വേറെവിടെങ്കിലും പോയി കഴിക്കാ
പിന്നെ വേണ്ട ഇവിടന്ന് ഉണ്ടാക്കിയങ് പോയാ മതി
പിന്നെ ഒന്ന് നമ്മള് വന്നൊക്കെ പിന്നെ തൃതിപിടിച്ച പിന്നെ ചോറുണ്ടാക്കാൻ നിിക്കണ്ടെ
ആ
അത് നാളെ ഫ്രൈഡ് റൈസ് എങ്ങെന്നാ മെഡിക്കാനൊക്കെ പറയുന്നെ
ഉം നോക്കാ
ഫ്രൈഡ് റൈസ് വേണോ ബിരിയാണി ബിരിയാണി വേണോടാ
ഫ്രൈഡൈസ് ബിരിണി ന്ത്‌ വ്യത്യസന്ത്‌
ഫ്രൈഡ് റൈസ് ആവുമ്പോ സപ്പറേറ്റല്ലേ ബിരിയാണി ആകുമ്പോൾ അതിനകത്ത്ട്ട് ചെയ്യല്ലേ കുട്ടൻണ്ടോ
എനിക്ക് ബിരിയാണിയൊന്നും വണന്നില്ല
എന്ന
പിന്നെന്താണ് വേറെ
ഫ്രൈഡ്രൈസ് മതീലെ
ഫ്രൈഡ് റൈസ് ഫ്രൈഡേസൊക്കെ ആക്കാൻ ചിക്കൻ മേടിക്കുന്നോ
അക്കെത്തെ കല്യാണണ്ട്
ആഹ ആക്ക് എനിക്ക് എന്തെലൊതൊന്നുല്ല
അല്ലേലും ങ്ങനെ ആരോത്തക്കും തന്നോള്ളും
ആ പിന്നെ ങ്ങനെ
എനിക്ക ങ്ങയൊന്നുല്ല പറയേംചെയും ഉച്ചേക്കുമ്പോ തെ തീറ്റീന്നും നിന്റെ സ്വഭാവതാ ഓ എന്തേ എന്ത ച വെച്ചാ അത്രായി
ഇപ്പൊ ഒമ്പത് മിനിറ്റ് നാല്പത്തഞ്ച് സെക്കൻഡ്
എങ്ങനെയൊക്കെ നിനക്ക് എന്തെങ്കിലും വെക്കാ വയ്ക്കന്ന് പറഞ്ഞാ വേണ്ടാന്ന് പറയെ പിന്നെ നീ എടുത്തിട്ട് കഴിക്കുകയും ചെയ്യും
ഇത് ഇന്നലെ ചിന്നു വന്നപ്പോ പറഞ്ഞ കേട്ടില്ലേ ഉണ്ണികുട്ടൻ എങ്ങനാന്ന്
ആഹ് അതാ അത് നല്ല സ്വഭാവകൊണ്ട
പിന്നെ എല്ലാംങ്ങു വേണം
വേണെങ്കിൽ വേണന്ന് പറയാ, ഇവിടെ വെയില് വന്നു തുണി പിറക്കില്ലായിരുന്നേട്ടോ
ആഹ് ഇപ്പൊ ഇങ്ങോട്ട് എടുത്തിട്. എടുത്തിടുമ്പോ അപ്പ തന്നെ ഇതും പോയിക്കോളും വെയിലും പോയിക്കോളൂ. മുമ്പെ എടുത്തി ഇട്ടതല്ലേ, വലിയ വെയിലൊന്നും ഇല്ല ചെറിയ വെയിലേ ഉള്ളു അടുത്താണ്
ഉം, നനവാ
ഉം പിന്നെ എനിക്ക് തോന്ന്, ആ പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞ്.
ഓഹ് ആ ശരിയന്നാ ഉം